ഹലോ
ഹലോ ആ ആഹ് കേൾക്കുന്നുണ്ടേ
എന്താ വീട്ടില് ടി വി ണ്ടോ
ആഹ് ടി വി ഉണ്ട് അത് അവളങ്ങനെ കാണിക്കും ചെറുതെ ഉം ഉം അതാണ്പ്പോ കട്ടാക്കാതിരിക്കണെ അല്ലേൽ ഫോണ് ഫോണിലോട്ട് വരൂല്ലേ
ആഹ് ടി വിയിൽ എങ്ങനെ ന്താ വൈഫൈ കണക്റ്റാക്കിയതാ അല്ലെങ്കില്
അ അല്ല കേബിള് വൈഫൈ ല്ല ഉം ഉം ഉം ഐന് പൈസ കൊട്ക്കണ ഇരുന്നൂറ്റ അറുപത് രൂപൈന് കൊടുക്കും
ത്ത മാസം കേറ്റണോല്ലോ ഐലും നല്ല വൈ വൈഫൈ ബോക്സ് വെക്ക ന്നാ പിന്നെ ഫോണ് ടി വീക്കും കിട്ടും
ആഹ് കിട്ടണം പക്ഷെ ഐന് സ്മാർട്ട് ടി ബി ആവണ്ടേ നമ്മളത് പിന്നെ മറ്റേ ടി വി ന്നെയാണ് കണക്ഷൻ നമ്മളെ ഭിത്തില് വെക്കണന്നെ പാട്ടീവെന്നെണ് പക്ഷെ അത് കണക്ഷൻ കൊടുക്കാം പറ്റൂല രൺ രൂ ഇരുപ ഒരു ഇരുപത് വർഷോക്കെ ഇരുപത്ണ്ടാവൂല ഒരു പതിനെട്ട് ട്ടു വർഷൊക്കെ പയക്കള്ളതാ അപ്പൊ ആ
എന്താ പറയാ ഐല് ന്താ ഇതൊക്കെ കിട്ട്ണ്ടൊ ങ്ങനത്തെ ടിവിലൊക്കെ
സാധാ പെട്ടി ടി വി ല്ല പെട്ടി ടി വി ല്ല പിന്നെ ആഹ് അതന്നെ മുപ്പത്രണ്ട് വലിയ ടി വിയാണ് പക്ഷെ അത് നമ്മളാ ടി വി ആ സ്മാർട്ട് ടി വി വന്നോടനെ വാങ്ങി
വാങ്ങിയത് ഐല് അപ്പം അന്നിത്ണ്ടാവൂല ല്ലേ ഇപ്പളാണല്ലോ പുതിയ ഫീച്ചേഴസ്
ആ ഇപ്പളാ വന്നത് ആ കണക്ഷൻ ഇല്ല പക്ഷെ ടി വിക്ക് ഇപ്പോളും രു കുഴപ്പോല്ല നല്ല ടീവിയ അപ്പൊ പിന്നെ അങ്ങനെ മാറ്റാതിരി
ഇവിടെണ്ടേനി വീട്ടില് ടി വി പക്ഷെ മറ്റേ കണക്ഷനോക്കെള്ളതേനി അവന്റസ് ന്റിന് അങ്ങനത്തെ വല്ല്യ താല്പര്യല്ല ഞങ്ങളിതിങ്ങനെൈ വൈഫൈ ഉള്ളതായതുകൊണ്ട് ഫുൾ ടൈമയില്ങ്ങനെ കണ്ടത്രിന്നിട്ട് ഹസ്ബൻഡിന്റെ ആ ബ്രദറിനോട് പറഞ്ഞണ്ട് അവിടുന്ന് കൊണ്ടോന്ന തീനി
ആഹ്
ഓനോട് കൊണ്ടൊവാാൻ പറഞ്ഞിന്ന്
ഏ അപ്പൊ ത് കട്ടാക്കാതിരിക്കണതേ ചെറുത് പിന്നൈല് കണ്ടൊണ്ടിരുന്നോളും അല്ലാതെ
ഉം അ അതന്നെ പ്പന്തെങ്കിലും ഓൽക്ക് ഒന്നുല്ലെങ്കിൽ ഒരു സ്ക്രീന് വാണല്ലോ ഒന്നെങ്കി ഫോണ് വാണം അല്ലെങ്കിൽ ടി വി വണോം ഉം അല്ലെങ്കി പിന്നെ പേരെന്നായിട്ട് മറിച്ചിട്ടുണ്ടാവും ഓലെരു റൂമിൽ എവിടേലും ആക്കിണെങ്കിൽ
ആഹ് അപ്പൊന്താന്ന റിയോ ഫോണിലേക്ക് ങ്ങനെ വരൂലല്ലോ എന്ന് വിചാരിച്ചിട്ടേയ്
മോള് അവിടെ ങ്ങനെ അടുത്ത് ഫ്രണ്ട്സൊക്കെണ്ടോ ങ്ങനെയൊക്കെ കാട്ടലി ഒറ്റ ഒറ്റക്കാകുമ്പോ
ഏയ് കളിക്കന് ആ ണ്ട് അവള പ്രായത്തിലുള്ള രണ്ട മൂന്ന് കുറച്ച് ദൂ രണ്ട മൂന്ന് വീടപുറാണെ ആഹ് ഞങ്ങദ്യം ആ പോവും ഞങ്ങളിവിടെ വീട് പണിയ ആയ സമയത്ത് കോട്ടേഴ്സ് നിന്നായിരുന്നു
ഏ
അപ്പ ആ കുറച്ച് ദൂരം ആണ് ഒരു അഞ്ചാറ് വീട് അപ്പുറാണ്
ഏ
അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് ആഹ് നല്ല ഏരിയയാണ് കൊഴപ്പൊന്നുല്യ വിളിക്കും അവിടെ എത്തിയാന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും
ച ചു വിളിക്കൂല അ ഇവിടെ പിന്നെ മുറ്റത്ത് തന്നെ വരകളായൊണ്ട് രാവിലെ നീച്ചാൽ അവിടെ പിന്നെ എപ്പോളെങ്കിലും ഒക്കെ നിങ്ങട്ട വിളിച്ച അകത്തേക്ക് കേയറ്റണം അല്ലെങ്കിൽ തിന്നാലും കുടിച്ചാലും എവിടെെങ്കിലൊക്ക തിന്നും കുടിക്കും ഒരിക്കലൊക്കെ ചെയ്യും ചിലപ്പോ ബെടായിരിക്കും ചിലപ്പ അപ്പുറത്തായിരിക്കും
ആഹ
ഇന്നിപ്പ നൈസറി ലീവ് ആയതോണ്ട് രാവിലെ തന്നെ പുറത്തിറങ്ങീണ്
ആഹ അയ് ശരി ആങ്ങനെ ഇവിടെ അങ്ങനെ പോയി ഇപ്പൊ പോയിട്ടുണ്ട് ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവളന്ന് ഞാൻ വിളിച്ചോണ്ടരട്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ ഉമ്മച്ചി അവളെ അവള ഉമ്മ താമരശ്ശേരി പോയതാണോ എന്തിന കറിയി ലപോയതാണ് പിന്നെ ഞാൻ അപ്പോൾ അവളഉമ്മ ഫോൺ ചെയ്തക്കണ് ഞൻ അട്ടല്ലക്കീന്ന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പോയി കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്
ഏ
അപ്പൊ വരുമ്പോഴേക്ക് ചോറ് വെക്കട്ടെ നമ്മള വീട്ടിലാവുമ്പോ ചോറ് കൊടുക്കണ്ട സമയത്തിന്
ആ ചോറ് എന്താ ഉണ്ടാക്കണ്
ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിലുണ്ട് പുറത്തോട്ട് വേക്കട്ടെ
ഏ അപ്പ ഒന്നും ആയില്ലേ
ഇല്ല ഞാനൻ ആക്കാൻ നിക്കക്കുന്നുള്ളൂ ഇനി ഞങ്ങള് ആ പന്ത്രണ്ട മണിയ ആയിലെ അത്പ്പോ ഇതാ അറിയുമ്പോഴേക്ക ആകും പിന്നെ ചോറ് പിന്നെ രാവിലെ അരി ഇട ഇട്ടപ്പതേ കുക്കറിലേക്ക് അറക്കുള്ളൂ
ഏ കുക്കറ ലോ സാദാ ചോറ
ആ റൈസ് കുക്കറില്
ആ റൈസ് കുക്കറില് ആ ഞങ്ങൾക്കും തടുപ്പല്ല ഞാനും റൈസ് കുക്കറില് തന്നെ വെക്കല് പുതിയ ത് വാങ്ങിയത്ട്ടോ ഒരു കൊല്ലം മുന്നേ ആവണേന് മുന്നേ തന്നെ ഓട്ടായി ലീക്ക് വന്നു റൈസ് കുക്കറ്ന്റ കുടുക്ക
ആ ആ അങ്ങനെ ആ
അ പിന്നെ വാറണ്ടറി കാർഡ് ഇണ്ട് ഇനി വാറണ്ടറി കാർഡ് മിസ്സായി പോയി അതുകൊണ്ട് പിന്നെ മാറ്റിക്കാനും കഴിഞ്ഞില്ല എന്നിട്ട് അതവിടെ ഇണ്ട് പിന്നെ ഞാൻ വേറെ കുടുക്ക വാങ്ങി അയ്ക്ക് താമ്പോ ലാഭാണല്ലോ ഒന്ന് തെളച്ചാൽ തന്നെ നമ്മക്ക് അയ്ല് യറക്കി വെച്ചാ മതിയല്ലോ ഞ ഉ മാങ്ങിയതേനി
ആഹ അവിടെ ആ അവിടെയും വെറകില്ല അടുപ്പില്ല നമ്മള അടുപ്പൊന്നും ഇണ്ടാക്കിട്ടില്ല
ഏ പടുത്ത് കഴിഞ്ഞിട്ടള്ളൂ എടുക്കല്
ഇല്ല നാല് വർഷം നാല് വർഷായി ആ നമ്മൾ ചെറിയ ഫാമിലി ആയതു കൊണ്ട് കൊയപ്പില്ല ഉം വർക്കേരിയ എടുത്തിട്ടില്ല അടുക്കള മാത്രം ത്രള്ളൂ
ഏ ഇണ്ടാക്കാന് സ്ഥലുണ്ടോ
സ്ഥലം ഇണ്ട് ഇപ്പൊ സാമ്പത്തികല്ല പിന്നീടൊക്കെ നോക്ക
സ്ഥലവുല്ല പിന്നെ അടുപ്പുണ്ട് ഇട്ടോ പക്ഷെ വിറകില്ലാത്തൊണ്ട് ഇണ്ടാക്കൂല അങ്ങനെയാണ്
ഇപ്പൊ പിന്നെ വെറഗ്ണ്ടെങ്കില് ഇപ്പോ കത്തിക്കൂല അത
ആ വെറക് അടീല് കൊറച്ചൊക്കെ ഇങ്ങനെ അവിടി ഇവിടി കൊണ്ടുവന്നച്ചൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് മെന ചോറിന് മാത്രം തീയുട്ട് പിന്നെ ആ കനലട വേസ്റ്റ് ആകല്ലേ അപ്പൊ ഞാൻ തീ കൂട്ടലില്ല പിന്നെ ഗ്യാ പിന്നെ പ്രശ്നള്ള ടൈമിലൊക്കെ തീ കൂട്ടീനി
ഇപ്പളു ഉണ്ട് തോന്ന്ണ്ല്ലേ ഞമ്മെ ഞമ്മയ് നാപ്പത്തഞ്ചീസം കയ്യാതൊന്നും കിട്ട്
ആ ണ്ട് പക്ഷെ ഞങ്ങളെന്തെയ്യു ഇവ്ടെ ആണുങ്ങള് ള്ളല്ലേ അതുകൊണ്ടവിടെ ഗോഡൗണ് പോയാണ്ടങ്ങനെ വാങ്ങി കൊണ്ടരും പൈസ ഇതാക്കിയാണ്ട് ആഹ് ഔട് ആഹ് അവുടുന്ന് ഓല് ബുക്കെയ്ത് ബുക് ക്കെയ്ണേന് എക്സ്ട്രാ മുപ്പത് റുപ്പ്യക്കെ കൊടു
അല്ലേ ആ അന്നാലും കൊഴപ്പല്ല്യാല്ലേ ഉം അങ്ങനെ നാപ്പത്തഞ്ചീസം നിക്കൂലേ ഗ്യാസ്
ആഹ് ഗ്യാസ് ഒരു മാസം ഒന്നര മാസൊക്കെ നിക്കു ഒള്ളൂ
ഉം
ചെലപ്പ രണ്ട് മാസൊക്കെ ചെലപ്പം കിട്ടും ഉം വീട്ടിത്തന്നാവുമ്പോ ആഹ്
ല്ല്യ കേൾക്ക്ണില്ല്യ അഹ്
ഏഹ് കേക്ക്ണില്ലേ ഓനിന്റെട്ത്ത്ക്കന്നെ വരുവേ
ആഹ് അയ് ശരി പിന്നെ വേറെന്താ മോന് മദ്രസ വിട്ട് വന്നോ പോവാന്
ആഹ് വന്നിട്ടില്ലിതുവരെ വന്നിട്ടില്ല ഇന്നിയെപ്പളാ പോവ്വാ അറിയില്ല എളച്ചന്റെ മോനിങ്ങനെ ചോയിച് ണ്ട് പോവല്ലേ പോവല്ലേ ചോയിക്ക്
ആഹ് എല്ലാരും ഒന്നിച്ച് പോവാന്ല്ലേ
ആഹ് ഒന്നിച്ച് പോവാനേ എന്നാ ഒരു വണ്ടി വിളിച്ചാ മതിയല്ലോ
ആഹ് അപ്പൊ അവര വീട്ടിന്നാരുല്ലേ ഉമ്മയൊന്നുല്ല്യാ
ആഹ് ഓനും ഓന്റമ്മീയോലൊക്കണ്ട്
ആഹ്
ആഹ് പിന്നെളാമ്മയും ആപ്പയൊക്കണ്ട് ആഹ് അടുത്തടുത്തന്നെ ദാ മുറ്റത്തന്നെ ആഹ് ആഹ് അത് അങ്ങാടിക്കെത്തണം
ഏഹ്
ആഹ് ഒരു വണ്ടിക്ക് പോണം അത് പോ നമ്മള് ആഹ് പോവാ
ആഹ് ആഹ് അതെ കല്യാണം കഴിഞ്ഞിട്ട് പോവുമ്പോ അത് ശരീല്ലല്ലോ
ഇനിയിപ്പ തിരുമ്പിയിട്ടത് പൊറത്തുന്നെട്ത്തിട്ട് പോണോ മഴ പെയ്യോ? ക്കൊരിതാണ് ആഹ് രണ്ടാം പണിയാവും അയില് ഇനിക്കെറ്റ് ഏറ്റവും വല്ല്യ ചടപ്പറഞ്ഞാ അബ്ബ അലക്ക്ണേനൊന്നും ഇൻക്കൊരു ബുദ്ധിമുട്ടില്ലീ അയലിമ്മലിട്ണത് ആഹ് ചിക്ക്ണതെനിക്കിഷ്ടല്ല ഇനിക്ക് ഭയങ്കര ഇഷ്ടല്ല അയ് ഞാൻ എപ്പളും രാ ൻക്ക് തിരുമ്പലിണ്ട് എട്ടണി ഒൻ ഒമ്പണിയാകുമ്പോത്തിന് കഴിഞ്ഞി അലക്ക്ണ ആഹ് പാത്രത്തിക്കി ട്ട് വെച്ചാല് പിന്നഅ് കൊണ്ടോയി ചിക്കാന് വെയ് ദാ ഓരോ അഴയിണ്ടാവും കാരണം അതവടെ ഇട്ട് പോവും പിന്നെ ആഹ് ചിക്കിയില്ലല്ലോന്ന്ള്ളോർമ്മേല് വൈന്നാരെടുത്ത് ചിക്കും പിന്നെ
ആഹ് മടിയാണ്ല്ലേ അയിനാ മടി ആഹ്
ഉം മോള്ള് കൊണ്ടോയി കോണിന്റെ മോള്ള് കൊണ്ടോയി ചിക്കണംന്ന്ണ്ടെങ്കില് വെള്ളം വാരണം അപ്പൊ കു തെനൊക്കെ വെച്ച് വെള്ളം വാർത്ത്ട്ടൊക്കെ കൊണ്ടോയി ചിക്കാം
ആഹ്
ഉം
ങ്ങനെ
കൊറച്ച് സ്ഥലേ ഇള്ളൂ കോണിന്റവടെ അങ്ങനെ അപ്പോങ്ങനെ കൂട്ടിയിട്ട് ഒന്നായിട്ട് ചിക്കലാ
എഹ്
കംഫർട്ടിടും എന്നാ പിന്നെ കൊറച്ച് മണത്തിന് ആക്കണ്ടാവു അല്ലോ
ആഹ് ശരിയാ
പിന്നെങ്ങനെ ഇങ്ങള് എന്താ നാളെയല്ലേ പെരുപാടിള്ളത്
അ ആഹ് നാളെ കല്ല്യാണം അതന്നെ ഇപ്പം തീരുമാനിച്ചിട്ടില്ല നാളെപ്പം ആഹ് ഡ്രസ്സ്ണ്ട് എടുത്തത് ഇതിനായിട്ട് എടുത്തിട്ട് ഒന്നുമില്ല ഇടാത്തത് തന്നെ ഉണ്ട് പിന്നെ വെറുതെ ഞാനാ കളയണാ ഇഷ്ടോ അല്ല അങ്ങനെ ഡ്രസ്സ് എടുത്ത് കൂട്ടുണെ
ആ അങ്ങനല്ലെ നിങ്ങളീ മീഷോന്നൊക്കെ എടുക്കലുണ്ടോ മക്കളൊക്കെ
ആഹ് ആഹ് ആ പിന്നെ അയിതന്നെയാണ് ഡ്രസ്സ് വല്ലാണ്ട് എടുക്കല്ല അല്ലാത്ത ഐറ്റംസ് കാര്യങ്ങളൊക്കെ
ഏ അല്ലാത്ത എന്തെടുക്കല് ഈ
അല്ലാത്ത ചെരുപ്പ്
ആഹ് ആഹ് ഞാനും ഡ്രസ്സൊക്കെ എടുക്കലുണ്ട് ഞങ്ങള് ഷൂ ഡ്രെസ്സ് ഇപ്പം ഇന്നും നാളെയും ഇന്നു ഇന്നലെയായി സെൽ ഉണ്ടല്ലോ സെവേന്റി പെസന്റേജേ ആഹ് ണ്ട് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ഇണ്ട്
അല്ല അതീ പറഞ്ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോന്ന് നോക്കുമ്പോ വെറുതെ പറയിരിക്ക ആഹ്
ആഹ് അത് കറക് റ്റെട്ടോ ഞാൻ ഓര് പെട്ടെന്ന് നോക്കണോല് സെയിലിണ്ട്ന്നാണ് പെട്ടെന്ന് ന്ന് നോക്കണോല്ക്കത് സെയ്ലായിട്ട് തോന്നും ഞാനെന്ത് ചെയ്യു അറിയോ ഇതിന് മുന്നേ എന്താ മിനി കു എന്താ സെയില് വരട്ടെ വിചാരിച്ച് ഇതിന് മുന്നേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മുന്നൂറ്റി സം തിങ്ങന്റെ ഒക്കെ ഒരു കോമ്പോ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിന് മക്കൾതും എല്ലാടത്തും കൂടി ഇപ്പം മഴ ആയൊണ്ട് ഉണങ്ങി കി ത്തുലല്ലോ അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചീനിയെ അപ്പൊ ഞാൻ ഇന്നലെ നോക്കിയപ്പോ അയിന് നന്നൂറ് അഞ്ഞൂറായിന് നന്നൂറ്റി അൻപത്തെട്ടായിണ്
ആഹ് വെറുതെ പറയണേ വെറുതെ പറയാണ അതെ ആഹ് ആഹ് അതെന്താ പറയേ ഈ ബുദ്ധിയില്ലാത്ത ടീമുകളെന്തെയ്യും ആഹ് പിന്നെ ആ ശരിക്കറിയാതെ ബുദ്ധില്ലാത്ത ടീമൊന്നും അല്ലേട്ടോ എന്തെയ്യും എന്താണ് ഇത് നോക്കാതെ
ആദ്യത്തെ തിമര് ഒരു വെട്ടിട്ടുണ്ടാവും തൊള്ളായിരത്തി സംതിങ്ങുള്ളത് ആഹ് ഉം മുന്ന് അറുന്നൂറിന്ന്ള്ള ള്ള ഒര് ഇതുണ്ടാവും. പക്ഷെ അതിന് മുന്നെ എന്തായിന്ന് റേറ്റ് എന്നുള്ളത് നോക്കണെങ്കില് നമ്മള് നോക്കണം. ആദ്യം തന്നെ നോക്കിയെക്കണം. ഞാനത് നോ ക്കി ഇന്നട്ട് ഞാൻ പറഞ്ഞ് ഇഞ്ഞ് സെയില് കഴിഞ്ഞിട്ട് വാങ്ങാ അതാ നൽ ലേ പർഞ്ഞ്. പിന്നെ ഡയറക്റ്റ് ഗൂഗിൾ പേ വയ് യാണ്ട് കേറ്റലാ ഞാന്. ആഹ് അതാവുമ്പം പിന്നെ പൈസ അയിലും ഡിസ്കൗണ്ട് ണ്ടാവും.
ആഹ് അങ്ങനെ. ഇത് അ എന്താ ഞാന് ഈ ഓഫർ ഉണ്ട് അറിമ്പം ഞാനയില് ചാടി വീയാറില്ല ഇനക്കറിയാ അത് പറ്റിപ്പാണ് ന്നുള്ളത്.
ആഹ് അതന്നെ. ചെലത് എന്താ പറയാ കളറിന് പെൻസിൽന് അയിന് റ്റ് ചെലപ്പം ഓഫറിന് ഇണ്ടാവലുണ്ട്ട്ടോ. ഉം ആഹ് ഞാൻ നോക്കി വെച്ചത് കൊറവാണ് ന്ന് തോന്നാണ് ന്നുണ്ടെങ്കില് ഞാൻ ചെയ്യലുണ്ട്.
ആഹ് അങ്ങനെണ്ട്. ഉം ഞാനത് സ്റ്റാറിട്ട് വെ
ട്ടേ ഡ്രസ് ഒന്നും ഒണങ്ങി കിട്ട്ണില്ല. അപ്പം മക്കൾക്ക് ടു പീസ് ഉണ്ടാവല്ലോ. പേന്റും കുപ്പായൂള്ളെ ഫൈ അഞ്ചെണ്ണം കോംബോ ആയിട്ട് വര്നതൊക്കെ അതൊക്കെ വാങ്ങിയാൽ ല് നല്ല ലാഭായിരിക്കും. നെയ്സറീല് പോണൂണ്ട് മോള് അപ്പൊ തെകയൂല ഡ്രസ്സ്.
ഉം ഉം
ഓക്കാണ് തെയ്യാത്തത് പിന്നെ ട്രൗസറുകളൊന്നും തെയ്യൂല. ഒണങ്ങി കിട്ടണ്ടേ. ഇങ്ങക്ക് പിന്നെ ഒരാളായോണ്ട് പിന്നെ അങ്ങ് മെഷീല് ഇട്ണ്ടോ, ഒണക്കലുണ്ടോ?
മെഷീൻല്ലാ. എന്ത്? അഹ് ഡ്രസ്സ് ആഹ് അതാണ് അയ്തന്നേണ് കാര്യായ്റ്റ് അയ്ലൊണക്കും.
ഇന്റെത് ഇപ്പ ഈ മഴയായോണ്ട് ഇങ്ങെനെ കംപ്ലയിന്റ് ആയിനി ആൾ വന്നിട്ടില്ലതുവരെ നന്നാ
ഏഹ് ഞാൻപ്പോ രണ്ട് ദൂവ്സ്ത്തത് ഇപ്പ നാളെ യൂണഫോം സ്കൂളിലേക്ക് ഇടണെങ്കില് ഇപ്പ ഇന്ന് അലക്കി ഒണക്കണം, അപ്പ അലക്കി ഉണക്കിപ്പം.
ഏഹ്
ഉം അലക്കല് ചെലപ്പ കല്ലിൽ അലക്കും. ഇന്ന ട്ടൊണക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ക്കും അങ്ങനെ, ആഹ് ശരി എന്നാ